ഹലോ
ഹലോ കേക്കാമോ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
കേക്കാൻ പറ്റുന്നുണ്ടാ ഞാ ഞാനേ
ഞാനാണെങ്കില് പഴേ കൊറെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പം പണ്ട് സ്കൂളിൽന്ന് ടൂർ പോയേൻ്റെ ട്രിപ്പ് പോവ നമ്മളെ ആ ഫോട്ടോ കണ്ട് ഇപ്പൊ ഞാനൻ സ്കൂൾലൊക്കെ പഠിക്കുമ്പം എല്ലാരു ആയിട്ട് പോയതുപോലെ അങ്ങനെ എപ്പഴെങ്കിലും പോയിട്ടുണ്ടോ
സ്കൂളിൽ പഠിക്കുന്ന സമയത്തന്നെ അങ്ങനെ വിടാറില്ലായിരുന്നു അതെ എനിക്ക് യാത്ര ഭയങ്കര ഇഷ് ടാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്തിനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ആദ്യവായിട്ട് പോകുന്നത് കോളേജിൽ പഠിക്കുമ്പളാണ്
കോളേജിൽ പഠിക്കുമ്പോ എവിടാ പോയ
മൈസൂര് പോയിട്ടുണ്ട് കൂർഗ് ആഹ് പിന്നെ വയനാട് അങ്ങനെ കൊറെ സ്ഥലത്ത് അഞ്ചു ദിവസത്തെ ടൂർ ആയിരുന്നു ഭയങ്കര എനിക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റിയ സമയായിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത് കാരണം എനി ക്ക് പത്തിലും പ്ലസ് ടുലും ഒക്കെ പഠിക്കും പന്നെ അങ്ങനെ ടൂറിനൊന്നും പോവാൻ വിറ്റിട്ടില്ല അപ്പൊ എല്ലാരും കൂട്ടുകാരൊക്കെ പോകുന്ന കാണുമ്പോ ഞാ വീട്ടിൽ കട്ന്ന് ബഹളം ഉണ്ടാക്കാറുണ്ടായിരുന്നു പക്ഷെ എന്നെ വിട്ടിട്ടില്ല അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അത് എനിക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്ത അനുഭവായിരുന്നു എങ്ങനെ ടൂറൊക്കെ പോയിട്ടുണ്ടോ
ആഹ് ഉണ്ട് ഞാനും ഏഹ് മുമ്പ് ടൂറ് പോയിട്ടുണ്ട് ഞാൻ പക്ഷെ പത്താം ക്ലാസ്സിലും പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പഴും ആദ്യമായിട്ട് ടൂറ് പോകുന്നത് എങ്ങാണ്ട് മൂന്നിലോ മറ്റോ അല്ല മൂന്നിലല്ല മൂന്നിലോ നാലിലോ മറ്റോ പഠിക്കുന്ന സമയത്ത ആദ്യമായിട്ട് ടൂറിന് പോണ അത് കഴിഞ്ഞ് പിന്നെ പത്തിലും പ്ലസ് ടു പിന്നെ കോളേജിലും പോയി പ പത്താം ക്ലാസ് പഠിക്കുമ്പം ഏഹ് മൂന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം മൂന്ന് ദിവത്തെ ടൂറോ മറ്റൊ ആയിരുന്നു മൂന്നായിരുന്നോ നാലായിരുന്നോ ഓർമ്മ കിട്ടുന്നില്ല
നാല് പഠിക്കുന്ന സമയത്ത് ആ പറഞ്ഞ നാല് പഠിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഒരു ബീച്ചിൽ പോയിട്ടുണ്ട് അത് സ്കൂളിൽ നിന്ന് എല്ലാവരും പോയ എന്നെ വിടാനുള്ള മടി കൊണ്ട് എന്റെ ചേച്ചിയേ കൂട്ടിൽ വിട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് അത് ടൂർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചുമ്മാ ഞാൻ കിടന്ന് കരഞ്ഞപ്പോൾ എന്നെ അങ്ങനെ കൊണ്ടുപോയി
ഞാൻ പക്ഷേ അന്നോ നാലോ മറ്റോ എങ്ങാട്ട മൂന്നിലോ നാലിലോ എങ്ങാട്ട് പഠികുമ്പോ പോയത് വണ്ടർലായിലായിരുന്നു അത് അന്ന് വെച്ചാ ഞങ്ങടെ ആ ഞങ്ങടെ കസിൻ ചേച്ചിയും അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ടീച്ചറായിട്ട് അന്നേരപ്പം അവരുടെ കൂട്ടത്തിൽ പറഞ്ഞ് ചേച്ചിയും കൂടെ പറഞ്ഞ് വിടുവായിരുന്നു ഞാൻ നോക്കി ക്കോളാംന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ എന്നെയും എന്റെ ആങ്ങളെയും കൂടെ കൊണ്ടുപോയില്ല പിന്നെ വേറെ എപ്പഴാ പോവാൻ എവിടെ പോവാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
എനിക്ക് പോവാൻ എന്ന് പറഞ്ഞാ ആഹ്! എനിക്ക് എനിക്കിപ്പോ താജ്മഹാൽ കാണണന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് പോണമെന്നുണ്ട് പക്ഷെ അതിനുള്ള അവസ- സരം ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടുവാണെങ്കിൽ അവിടെത്തന്നെ പോകും
അതെയ ഞാൻ പക്ഷേ ഈ പത്തിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പിന്നെ കല്യാണത്തിന് ശേഷം ഹസ്ബന്റ് ന്റെ കൂടൊക്കെ ഒക്കെ പോയിട്ടുള്ളത് മൈസൂർ പാലസ് കാണാൻ വേണ്ടിട്ട്
ആകെ ഏറ്റവും കൂടുതൽ പോയ സ്ഥലം ഏതാണന്ന് ചോദിച്ചാൽ മൈസൂർ പാലസ ഹും...
അതൊരു ഭാഗ്യം തന്നെ നമ്മള് കല്യാണം കഴിഞ്ഞ് പോകാൻ പറ്റുന്നത് കാരണം എനിക്ക് വീട്ട- വീട്ടിൽ വെച്ച് അങ്ങനെ അധികം ടൂർ ഒന്നും പോവാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്റെ ഹസ്ബന്റ്നാണെങ്കിൽ ടൂർ പോകുന്നത് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോകാറുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ആഗ്രഹിക്കുന്നിടത്തൊക്കെ ഞങ്ങക്ക് പറ്റുന്ന പോലെ പോകാറുണ്ട് അങ്ങനെ അതെന്തായാലും ഒരു കാര്യം തന്നെ
ആഹ് ഞാന് ആ പോയി കണ്ടത് അല്ലെ എനിക്ക് ഇഷ്ടം ഇഷ്ടത്തോട് കൂടി പോയതും ഇഷ്ടത്തോടു കൂടി ഞാൻ പോയത് ഒകെ മൈസൂർ പാലസ് തന്നെയാ അവിടെയാവുമ്പോ ഒരുപാട് കാഴ്ചകൾ കാണാനൊക്കെയുണ്ടല്ലോ
ആഹ്! ആഹ്! അത് നല്ലയിതാ
അതെ! അതെ! അവിടെ അവുമ്പം പണ്ട് പുരാതന ടിപ്പൂവിന്റെ കാലത്ത് എങ്ങാണ്ട് പിടിച്ചടക്കിയ ഒരു കോട്ടയാണത്
അത് ഞാൻ പോയിട്ടുണ്ട് നമ്മള് കോളേജ് പഠിക്കുമ്പോൾ അവിടെ പോയ മൈസൂരിലും പോയിട്ടുണ്ട് അങ്ങനെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്
ഉം ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിട്ടുള്ള സ്ഥലം ഏതാ?
ഇഷ്ടം തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാ അങ്ങനെ ചോദിച്ചാ ആഹ്! മൈസ് അങ്ങനെ ഉം.. അത് കൊറച്ച് ആലോചിക്കേണ്ടി വരും കാരണം കോളേജിൽ പഠിക്ക- സത്യം പറഞ്ഞാൽ ഞാൻ പോകാതിരുന്ന് പോയത് കൊണ്ട് എനിക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല മൈസൂർ വയനാട് വയനാട് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സ്ഥലങ്ങള് കേട്ടോ ആഹ്! ആഹ്! ഒരു പാട് ഇഷ്ടപ്പെട്ടു ആഹ് എടയ്ക്കൽ കേ ആ ഇടയ്ക്കൽ കേവിലൊക്കെ പോയായിരുന്നു ഉം അതെന്റെ കൂട്ട- കൂട്ടുകാരും ഒത്ത് ആദ്യമായിട്ട് പോയത് പത്തിലും പ്ലസ് ടുവിലും പോകാതിരുന്ന് നമ്മൾ കൂട്ടുകാര് ഒത്ത്‌ ത്ത് പോയത് കോളേജിലായപ്പോ എനിക്ക് അന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് എടയ്ക്കൽ കീവില് പോയിട്ടോണ്ടാന്നു കുറുവാദ്വീപിൽ പോവാന്ന് പറഞ്ഞു പക്ഷേ അന്നേരം ഞങ്ങളെ എറക്കിയില്ല അപ്പോ അതിനൊരു സങ്കടം ഒണ്ടാരുന്നു. അവടെ പോകുന്നത്ത് ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു പക്ഷേ ഞങ്ങളെ ആ സമയത്ത് ഇറക്കാൻ എറക്കത്തില്ലന്ന് പറഞ്ഞു അത് എന്തോ ഒരു പ്രശ്നാരുന്നു എന്താന്ന് ഓർക്കുന്നില്ല.
ഉം
പിന്നെ ആഹ് മൈസൂര് പോയിട്ടോണ്ട് കൂർഗ് പോയിട്ടോണ്ട് പിന്നെ ആഹ് ലാസ്റ്റെവടാരുന്നു ആഹ് അങ്ങനെകൊറച്ചു സ്ഥലങ്ങളി പോയിട്ടോണ്ട് അത് മറക്കാൻ പറ്റത്തില്ല.
ഞാന് ആഹ് കുർഗ് പോയെന്റെ ഓരോർമ്മ പറയനാണങ്കി അവടുന്നുകൊണ്ടുവന്ന ഹോം മെയ്ഡ് ചോ ക്ലേറ്റ്സ് എന്നു പറഞ്ഞു കിട്ടുവാരുന്നു ഓർമ്മേണ്ടോ ഓർ അറിയോ കുർഗിലൊക്കെ പോകുമ്പം ഓഹ് ഈ കുർഗ് നമ്മടെ മ ഊട്ടിയൊക്കെ പോകുമ്പോളാണ് ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സൊക്കെ കിട്ടുക.
അതെയതെ
അല്ലേ അതിനുപക്ഷെ നമ്മളു വിശ്വസിച്ചു കഴിക്കും ശെരിക്കും ഈ ചോക്ലേറ്റ്സെന്നു പറഞ്ഞതിനും അന്യായ വെലയാണ് വീട്ടിൽ കൊണ്ടുവന്നു ഡബിൾ ബോയിൽ ചെയ്താ ഞാനെടുത്തതു തന്നെ അന്ന് ഭയങ്കര കട്ടിയായിരുന്നതിന്
ആഹ് ആഹ് ഇപ്പോ അതില് ഒരാ നുഭവം പറയാം ഞങ്ങള് വയനാട്ടിലാന്നു വയനാട്ടില് കുർഗി പോയപ്പോളാന്നു തോന്നു ഞങ്ങള് ചോക്ലേറ്റ്സ് വാങ്ങി ച്ചോണ്ടു പോയി അവടെ കൂർഗിലല്ല കേട്ടോ ഏത് വയനാട്ടിലാതോന്നുന്നു അപ്പം വയനാട്ടിലും കിട്ടുവല്ലോല്ലേ എവടെ ഞാനേവടെ വാങ്ങിച്ചു എവടാന്നെനിക്ക് കറക്റ്റ് ഓർമ്മയില്ലാട്ടോ അപ്പോ കൊറെ വേറെ കോളേജിലെ പിള്ളാരു ഇങ്ങനെ ടൂറിനുവന്നിട്ടോണ്ടാരുന്നേ അപ്പോ ഒരു കൊ ച്ചാണങ്കി ഇങ്ങനെ ചോക്ലേറ്റ് ഒത്തിരി വാങ്ങിച്ചു ഒരു ഒരു കവറു നെറച്ചുവാങ്ങിച്ചത് വാങ്ങിച്ചതിന്റെ കാശ് കൊടു ക്കുന്നതേയൊള്ളൂ അപ്പോഴ്ത്തേക്കൊരു കൊരങ്ങൻ വന്ന് ചാടി എടുത്തോണ്ടങ്ങുപോയി ചാടിയെടുത്തൊണ്ട് പോയി മരത്തിന്റെ മേളി പോയി അത് അയിന്റെ പൈസ കൊടുത്തുകഴിഞ്ഞതേയുള്ളു അപ്പോഴ്ത്തേക്കൊരു കൊരങ്ങൻ വന്ന് ചാടിയെടുത്തോണ്ടുപോയി ഞങ്ങളൊക്കെ കൊറച്ചേ വാങ്ങിച്ചൊള്ളു ഞങ്ങള് പാത്തുവെച്ചോണ്ടാ വരുന്നേ നമ്മളെ കണ്ടാലറിയാം നമ്മളിങ്ങനെ പാത്ത് വയ് ക്കുമ്പളിങ്ങനെ നോക്കത്തില്ലേ അതിരുന്ന് നോക്കിക്കോണ്ടിരിക്കുവേ അറിയാൻ പറ്റും പക്ഷേ ഞങ്ങളങ്ങനെ പാത്തു വെച്ചോണ്ടു വന്നു. പക്ഷേ ഈ കൊച്ചിനെ അത് ആ കൈയ്യില് വെച്ചൊണ്ട് പൈസ കൊടുത്തു
റ്റേ ഒരു മിനിറ്റേ ആഹ് ഞാനെ ഇവടണെങ്കിലേ കറണ്ടു പോയി അതുകൊണ്ട് അതുകൊണ്ട് ഏഹ് കറണ്ടു പോയി അപ്പം നമുക്ക് വെ വെട്ടം ഒതു ഒന്ന് ഇതായി ഇരിക്കുന്ന് വെട്ടം പോയി
ആഹ് സംസാരി സംസാരിക്കുന്നേന് ബുദ്ധിമുട്ടാണോ
ഇല്ല കൊഴപ്പവില്ല സംസാരിക്കുന്നേന് കൊഴ
ഞാൻ പറയാം ഏഹ് പറഞ്ഞോ ഞാനിപ്പ പറയാം അപ്പോ കൊരങ്ങാണെങ്കിൽ എടുത്തോണ്ടുപോയി അതക്കെ ഓർ അത ക്കെ ആഹ് നമ്മളാണെങ്കിലും വിഷമംവരത്തില്ലേ ആ കൊച്ചൊരുപാടു സങ്കടപ്പെട്ടാരുന്നു അന്നേരം പിന്നെ ഉം അതെയതെ അതക്കെ കോളേജിലെ ഓർമ്മ പിന്നെ ഈ അടുത്ത എടക്ക് ഞങ്ങള് ടൂറ് പോയത് കന്യാകുമാരിലാ കേട്ടോ കന്യാകുമാരില് പോയി. ആഹ് കന്യാകുമാരി ഞാനങ്ങനെ പഴയൊരു ഓർമ്മേ ഒള്ളാരുന്നു പിന്നെയിപ്പം പോയപ്പോ പോണോന്നാഗ്രഹിച്ചു പോയതാ ഹസ്ബന്റാണു കൊണ്ടുപോയത് അതൊത്തിരി നല്ലൊരു യാത്രയായിരുന്നു.
അതെയല്ലേ. ഞങ്ങൾ ഏ ഞാന് ഏ ലാസ്റ്റ്പോയത്. ലാസ്റ്റു പോയതെവിടെയായിരുന്നു. ആഹ് മൈസൂർ പാലസിലായിരുന്നു ദൂരെയായിട്ടു പോയത് ലാസ്റ്റ് ആഹ്. അതിനുപിന്നെ ലാൽ ലാൽബാഗില് ലാൽബാഗില് ലാൽബാഗ് നമ്മുടെ. നല്ല അവിടെ കുഞ്ഞിനെയും ആഹ്. പിന്നെ ഞാനും കുഞ്ഞുമായിട്ട്പോയി അവിടെന്നുപറഞ്ഞാലും ഇങ്ങനെ ഏഹ് കാണാനും. ആയിട്ട് പാർക്ക് ഒത്തിരി നടക്കാനായിട്ടുള്ള ഒരു സൗകര്യ അവിടെ അവിടെയല്ലേയു ഉളളു പിന്നെ.
പോയിട്ടില്ല.
ആണല്ലെ അവിടെ ഒരു പാർക്കുപോലെ. കൊറേ സ്ഥലങ്ങള് നമുക്ക് നടക്കാൻ വേണ്ടി മാത്രേ ഉള്ളൂ. പിന്നവിടെ കൊർച്ച് വെള്ളോം നർഞ്ഞാല് കൊറേ പൂക്കളും ചെടികളും ഒക്കെയുണ്ട്. പിന്നെ ഈ ആ സമയത്തൊന്നും പോയാ കാണാൻ പറ്റില്ല ചെല സമയത്തവിടെ. ഈ ഫ്ലവർ ഷോ നടക്കും ആ സമയത്താണ് നമ ക് അവിടെ ചെന്നാലും നല്ല രീതിക്ക് കാണാനായിട്ട് പറ്റുകന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെ കൊറെ. അണ്ണാനും പി ജെംസും ഒക്കെയുണ്ട് പിന്നെ. കാണാനായിട്ടാണെങ്കിൽ അവിടെന്ന് പറഞ്ഞാല് ആ പിന്നെന്താ ഉള്ളേ. ആഹ് ബട്ടർഫ്ലൈ അവിടെ ഓപ്പൺ ആയിട്ട് ബട്ടർഫ്ലൈ പാർക്ക്ണ്ട് ചാല്. അത് സാധാരണ. ബട്ടർഫ്ലൈ പാർക്ക്ന്നൊക്കെ പറയുമ്പൊ ഗ്ലാസ് കൂടിനകത്തായിരിക്കും ഇത് അങ്ങനെയല്ല.
ആഹ്.
ചുമ്മാ ജസ്റ്റ് മരങ്ങളാ അത് ഈ. ട്ടർഫ്ലയ്സ്നെ വേണം ആ ഒപ്പണായിട്ട് ഈ ബട്ടർഫ്ലൈസ്. സ്നെ വേണ്ട സ്വീറ്റ്സു ഒക്കെ കൊടുക്കുന്ന അതായത് മധുര തേനൊക്കെ ഉണ്ടാക്കുന്ന. ചെടികളും ഒക്കെയുണ്ടല്ലോ. അതിങ്ങനെ നട്ടിട്ട് അതിലേക്ക് ഈ ബട്ടർഫ്ലൈസിനെ ആകർഷിച്ചിരിക്കുക.
ആണല്ലേ ഉം.
അപ്പ അങ്ങനെ നമുക്ക് പോയിരി ക്ക്യുമ്പ നമ്മുടെ അടുത്ത് തന്നെ ഇതെല്ലാം വരൊക്കെ ചെയ്യും പിന്നെ ഞാന
ഒരുപാട് നമുക്ക് നല്ലൊരു ഫീലായിരിക്കും അല്ലെ നമ്മൾടെ അടുത്ത് വന്ന് നിക്കും.
അതെ അതെ പിന്നെ ഞാൻ അവിടെ പോയിട്ട് വന്നപ്പോ അവിടുത്തെ ഓർമ്മക്കായിട്ട് രണ്ട് പൈൻ. കോൺസും കൊണ്ടുവന്ന് കെട്ടോ നല്ല രസണ്ടായിരുന്നു അവിടെ പൈന്ങ്ങനെ. ആഹ് ഞാന് ആദ്യായിട്ട് അല്ല അതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ്. രണ്ടല്ല മൂന്നാമത്തെ പ്രാവശ്യ ഈ ലാൽബാഗി പോകുന്നത് പക്ഷെ അന്നൊന്ന് ഞാൻ ഈ പൈൻ കൊ കണ്ടിരുന്നില്ല.
ആഹ് ആഹ്.
ആഹ് ഇന്ന് ഇത്യാവശ്യം പോയപ്പഴാ കണ്ടത് അപ്പൊ അത് എടുത്തൊണ്ട് പോരുന്നു.
അതെയൊ ആഹ് ആഹ് ഉം കഴിഞ്ഞൊരു. മാസം ഞങ്ങൾടെ ആനിവേഴ്സറി ആയിക്കൊണ്ട് ഞങ്ങള് ഒരു വാട്ടർഫോൾസിൽ പോയായിരുന്നെ. അത്. നമ്മ ഇ ചെളിക്കുഴി വാട്ടർ ഫോൾസ്ന്ന് പർഞ്ഞിട്ട് ഒരട് ഏഹ് കുറച്ച്. നമ്മുടെ ഇവടന്ന് കൊറച്ച് ദൂരൊ ഉണ്ട് ആ അവിടെ പോയാര്ന്ന്. അപ്പം മഴയൊക്കെ ആയിരുന്നു. അപ്പൊ കുഞ്ഞുമായിട്ടാ പോയേ അപ്പൊ ഫാമിലിയായിട്ട് എല്ലാർക്കും പോവാൻ പറ്റിയൊരു സ്ഥലം തന്നെ അത് കുറച്ചുള്ളിലോട്ട് കേയറിയൊക്കെ പോണമായിരുന്നു പക്ഷെ അവിടുന്ന് റങ്ങി കഴിഞ്ഞപ്പം കാലുവേദനയായിരുന്നു എന്റെ കാലൊക്കെ മുറിഞ്ഞ് ഇച്ചിരി നമ്മള് ഈ ഞങ്ങളവിടെ ചെന്ന സമയത്ത് വെള്ളം കുറവായിരുന്നു ഞങ്ങളവിടെ നിക്ക്‌ ക്കുമ്പതന്നെ മഴ പെയ്തു പിന്നെ തിരിച്ച് ഇറങ്ങാറായപ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം കൂടിയായിർന്നേ അപ്പൊ കാലാണെങ്കിൽ കുഴിയിലോട്ട് പോയി തെന്നി നമ്മൾ ശ്രദ്ധിച്ച് പോണം ആ വെള്ളം കൂടിയ ആ സമയത്ത് പറ്റിപ്പോയത് കാലാണെങ്കിൽ കുഴിയിലോട്ട് ട്ട് പോയിട്ട് നഖം അങ്ങി ഇരിഞ്ഞു പോയി എനിക്ക് അതിന്റെ വേദന ഇ ഇപ്പോഴും മാറിയിട്ടില്ല ആ അത് ശ്രദ്ധിച്ചൊക്കെ പോകേണ്ടത അവിടെ അപ്പൊ നമ്മള് അങ്ങോട്ട് ട്ട് പോ അ അങ്ങോട്ട് കേയറിയപ്പോ നമുക്ക് വല്യതായിട്ട് അറിയത്തില്ലായിരുന്നു തിരിച്ചറങ്ങിയപ്പോ പറ്റിപ്പോയതാ കുഞ്ഞിനെ കൊണ്ടൊക്കെ പോവുമ്പോ നമ്മൾ അത്രയും ശ്രദ്ധിച്ചു പോണം ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ വരുന്നുണ്ട് നമ്മള് എന്നാലും കുറച്ച് ശ്രദ്ധിച്ച് പോണം അത് ഞാൻ ആദ്യമായിട്ട് പോവാ അവിടെ
അവിടെ ഇതില്ലേ ഗൈഡ് ഒന്നും കാണില്ലേ
ഇല്ലില്ല ഗൈഡ് ഒന്നും ഇല്ല അവിടെ അവിടെ ഗൈഡ് ഒന്നുല്ല
ആണല്ലേ
അപ്പ നമ്മളല്ലാതെ ആഹ് അല്ലാതെ അങ്ങ് പോവായിരുന്നു പിന്നേ അവിടെ ചെന്ന് മഴയില്ല മഴയില്ലാതിരുന്ന സമയത്താണ് പോയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മഴ പെയ്തു വെള്ളോം ഇച്ചിരി കൂടിയായിരുന്നു ഇപ്പം അങ്ങനെ പറ്റിപ്പോയതാ ഓക്കെ ശരി ശരി ശരി ഓക്കെ ശരി ശരി